ദേ ഞാൻ അന്നോടങ്ങനെ വർ ഹലോ ആഹ് ഹലോ എന്തൊക്കെ വർത്താനങ്ങൾ
നല്ല വർത്താനം.
ഏഹ് എ അ എന്താ പരിപാടി
പാര്‌വാടി ഇന്ന് നോമ്പൊക്കല്ലേ അപ്പോ ചായിം കടിയൊക്കെണ്ടാക്കാണ്.
ആഹ് എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് മന്തിണ്ട് പൊറാട്ടണ്ട്
ഏഹ് ആഹ് ശെരി ആഹ് പിന്നെ മക്കളൊക്കെ എവ്ടെ? ഞങ്ങക്ക് പത്തിരി ആണ്.
പത്തിരിം കറിം ഇണ്ടാക്കിട്ട്ണ്ട് ജൂസൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുല്ല. കറി ചിക്കൻ കറിയാ ചിക്കൻ കറിയാണ് ഉം പിന്നെ ജൂസൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുല്ല. അതന്നെ ഒള്ളു അതന്നെ മതി എല്ലാർക്കും എല്ലാർക്കും അതാ ഇഷ്ട്ടം എണ്ണ കടിനോടൊന്നും വല്ല്യ താൽപര്യംല്ല അപ്പ പിന്നെ ണ്ടാക്കാറില്ല.
ഉം അതമ്മളീ പഗൽ പകല് മുയുവം വെശന്നിരുന്നാട്ട് പിന്നെ എണ്ണക്കടി കഴിക്കണതും നല്ലതല്ലല്ലോ?
ആഹ് നല്ലതല്ല അപ്പ ആർക്കും വല്ല്യ താൽ പര്യല്ല എല്ലാർക്കും പത്തിരിയും കറിംയായാമതി അപ്പം പിന്നെ പത്തിരി കറിയന്നെണ്ടാക്കും. ഉം എല്ലാർക്കും അതാ ഇഷ്ട്ടം അപ്പ പിന്നെ അതമ്മക്കാണ്ട് മറ്റത് എണ്ണക്കടിണ്ടാക്കി കഴിഞ്ഞാല് ബാക്കിയാകും മ റ്റതൊക്കെ പിന്നെ അതുകൊണ്ടാരും ണ്ടാ ക്കില്ല എന്നിട്ട് മോ മോള് നോമ്പ് നോറ്റ്ണോ
ഇല്ല ഓള് നോറ്റില്ല ചെറിയകുട്ടിയല്ലേ ഓൽക്ക്
ആഹ് ആഹ്
ഓൽക്ക് ഇഷ്ട നോല്ക്ക്‌ണതൊക്കെ പക്ഷെ ഞാൻ നോറ്റിട്ടെ ഇല്ല ചെറിയ മക്കളാവ്മ്പളെ ചെറിയ മക്കളാമ്പ ഇപ്പ രാവിലെ മുതല് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ഇരിക്ക എന്നു പറഞ്ഞിട്ട് കഴൂല്ലല്ലോ ഞമ്മക്ക് കഴിണമാതിരി ഓൽക്ക്‌ കഴിയുല്ലല്ലോ?
ആഹ് പിന്നെ സുന്നത്ത് നോല്മ്പുവല്ലേ?
ആഹ് അപ്പ പിന്നെ വിട്ടിട്ടില്ല ഉം ഇങ്ങടെ അവ്ടെ എല്ലാരും